ഹലോ
എന്താണ് പരിപാടി
ഞാനിതാ ചെറിയമ്മള് സ്റ്റാർട്ടപ്പ് ഇങ്ങനെ തുടങ്ങിയ അപ്പ അതിന്റെ പിന്നാലായിട്ട് ഇങ്ങനെ നടങ്ങ നടനോ നടക്കണ
ആഹ് സ്റ്റാർട്ടപ്പ് ഇപ്പൊ ഒരുപാട് രീതിയിലുള്ള സ്റ്റാർട്ടപ്പുകൾ ഇപ്പോ വളന്നോണ്ടിക്കണ്ട് അപ്പൊ നിങ്ങള് ഇപ്പോഴും സ്റ്റാർട്ടപ്പ് മിന്നെ
ആഹ് നമ്മളെന്ന് വെച്ചാല് ഇപ്പൊ തുടങ്ങണല്ലേ നമ്മ കൂട്ടുകാരമ്പാട് കൂടിയിട്ടുള്ളതാണ് ഏഹ് നമുക്ക് പെട്ടെന്നൊരു ബിസിനസ് ആണ വലിയ ലെവല്കൊക്കെ ആക്കാനും പറ്റ പറ്റൂല്ല അങ്ങനെ നമുക്ക് ചിലപ്പോ പരായപ്പെട്ടേക്കാം ഏഹ് അപ്പോ ആദ്യം ഇത് ആദ്യ ചെറിയ സ്ർട്ടപ്പ് ആയിട്ടിങ്ങനെ തുടങ്ങി തുടങ്ങി ഇങ്ങനെ അങ്ങനെ പോകാൻ വേണ്ടി ഒരു മൈൻഡിലണ് അപ്പ എന്ത്ന്ന് വെച്ചാല് ഈ ഓൽ ഓയെൽല്ലേ നമ്മള് ഏഹ് നാച്ചുറൽ ഹെയർ ഓയിൽ ആണ് ഏഹ് അപ്പൊ അയിന്റെ ഒരു പരിപാടിയായിട്ടാണ് അപ്പൊ നമ്മൾ പോയി കൊണ്ട്ിക്കണുന്നത്
ആഹ വിജയം പരാജയം നോക്കണ്ട നിങ്ങിളിപ്പോ എന്താണ് ചെയ്യുന്നത് അത് നിങ്ങൾ അുതില് ശ്രദ്ധിച്ചിട്ട
അതെ അതെ അതെ ശരിയാണ് ശരിയാണ് ശരിയാണ് ഞമ്മന്ന് വെച്ചാല് ഞമ്മള രീ ആ എപ്പ ഞമ്മള ഈ പറഞ്ഞ മാതിരി എ ഒരാള് വിജയം അത് ഒരാൾക്ക് കുടിച്ചോണെന്നില്ല അപ്പൊ അവരെന്ത് ചെയ്യ മൈന നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്ത കൊണ്ട് അവരെ പൂട്ടിിക്ക വകുപ്പ് നോക്കും ആക്ക അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നല ആൾക്ക് ഈ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മള് ഈ പറഞ്ഞ മാതിരി ഈ യലന്റെ പരിപാടിിയുന്നുണ്ട് ഇപ്പൊ നമ്മൾ മണിക്കൂർ കണക്കിിനത് ആ് ഇളക്കിയിട്ടും കാര്യങ്ങള ഓരോ ഇൻ്രഡിയൻസ് ചേർത്തിക്ക കൊണ്ട് നിൽക്കുള്ള ഓരോ പരിപാടികൾ ഒരുപാട് സമയം നമുക്ക് ഈ ചെമ്പിന്റെ അതായത് തീയിന്റെ അടുത്താണ് നമ്മൾ ഈ പരിപാടി ചെയ്യണത് അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഓരോ എഫക്റ്റും എഫേർട്ടും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ട് അപ്പം നമ്മക്ക് അതിന് വിജയം കണ്ടെത്തണംരു ലക്ഷ്യ മാത്ര ഉള്ളൂ ഏ അ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണോ കാര്യങ്ങളൊക്കെ നമുക്കൊരു വിജയത്തിനും വേണ്ടീട്ടാണ്
ആഹ ബിസിനസിന്റെ കാര്യത്തിലെ വിജയ എന്നൊക്കെ പറയുമ്പോം അത് ശരിക്കും നമ്മുടെ പണോ അല്ലെങ്കിൽ പ്രശസ്തിയോ മാത്രല്ല സംഭവത് ഒരു ഘടക ആണെങ്കിൽ പോലും പണം പ്രശസ്തി മാത്രല്ല നമ്മള് നിശ്ചയിച്ച അല്ലെങ്കിൽ നമ്മുടെ ഒരു സത്യസന്ധത
അതെ അതെ അതെ സത്യസന്ധത ആായിട്ട് ഒരു ബിസിനസ്സ് നടത്തണ ആൾക്ക് വിജയം ഉറപ്പ ഏ ഇപ്പ നമ്മള ഈ എടുത്ത് പറയയാണെങ്കില് യൂസുഫ് അലി അങ്ങനെ ഒരുപാട് പുള്ളിക്കാരന്മാരുണ്ട് അതുപോലെ തന്നെ കല്യാണം കല്യാണം സിൽസിലെ അലി ജോാല ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവരുടെ ബിസിനസിൽ നേരും നെറിണ്ടാവും അതുകൊണ്ടാണ് അവർക്ക് പിന്നീടും വേറെ ഓരോ ബിസ് പൗൺലേറ്റ് തുറങ്ങാനോ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സ് വിജയിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതാണ് പുള്ളി ഈ യൂസ്ഫലിക്കെ ഒരുപാട് പേരെ സഹായിക്കും കാര്യങ്ങള അപ്പ അവരുടെക്കെ പ്രാർഥനയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോ അവർക്ക് പിന്നേം മുന്നോട്ട് പോവാള്ളൊരു വഴി തൊർന്നൊട്ക്കലാണ് എ അതുപോലെത്തെന്നെ ഈ ചെറുകിട കാരക്കീ പറഞ്ഞമാരി തൊടങ്ങു മ്പോ ഞാൻ പർഞ് നേരത്തെ പർഞ് ഒരുപാട് പേര് നശിപ്പിക്കാനായിട്ടോര് കൂടുതൽ പേര്ണ്ടാവും ഏ പ്പ നമ്മളീ പറഞ്ഞമാതിരി വഴിയോര കച്ചവടം കാര്യങ്ങളൊ കാര്ണന്തെങ്കിലും ചെലപ്പോ അവരെ എന്തേലും ആ പേപ്പറില്ല ഈ പേപ്പറ്ല്ല എന്നർഞ്ഞിട്ട് പൂട്ടിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും കാര്ണം അത് പൂട്ടിക്ക്ണ വേറെ കച്ചോടക്കാരയ്ക്കാരം അവരുടെ കച്ചവടം കൊറെയല്ലേ അപ്പൊ അതുകൊണ്ട് അവരത് പൂട്ടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ വഴി വഴിയോരക്കാരെ ഈ അടു ടുത്തൊരു വീഡിയോ കാണണുണ്ടായി ഒരു ഫൂട്പാത്തിന്റെ അവിടെ ഒരു കച്ചവടക്കാരനെ എന്താ പറിയാ ബൂട്ടാനോ അങ്ങനെ എന്തോരു സാധനം വിക്കുന്നതിനെ ആ ഏ എന്തോ ഒരു പേപ്പർല്ലാന്ന് മുൻസിപ്പാലിറ്റീന്നോ അങ്ങനെ എന്തൊക്കെ പേപ്പർ ഇല്ലാന്നൊക്കെ പർഞ്ഞ് ട്ട് അയാളെ പറഞ്ഞ ഒരു സാഹചര്യക്കെ നമ്മ കാണണ്ടായി നമ്മളൊന്നും പറയാതെ പറയാൻ പറ്റില്ല കാരണം അതിന് ഈ പേപ്പർ ഇല്ല അല്ല ഈ ലൈസൻസ് ഇല്ലാന്നൊക്കെ പറഞ്ഞ്ണ്ട് പൂവും എത്രയോ പേര് വെ ബിസിനസ് പർഞ്ഞാല് അങ്ങനേണ് നമ്മൾ എന്തിനും ഫേസ് ചെയ്യാനുള്ളൊരു കരുത്ത് നമുക്ക്ണ്ടാവണം
ഉം ഈ ബിസിനസിന്റെ വേറൊരു നല്ലൊരു വഷം എന്താ വെച്ചാലേ നമ്മള് ഇപ്പ നമ്മളിപ്പോ എപ്പോഴും പറയാ നല്ല കായിണ്ടാക്കാ അല്ലെങ്കി ഒന്നു മെയിനായിട്ട് നടക്കാൻള്ളെ വേറൊരു നല്ലൊരു കാ നല്ലതിന്റെ വശണ്ട് അതായത് ഒരുപാട് ഈ ജോലിക്ക് വേണ്ടിയിട്ട് യുവാക്കള് നടക്കുന്നുണ്ടാവും അവർക്കൊക്കെ ഒരു ജോലി നൽകാന്നുള്ളതേ ഏറ്റവും വലിയരു നല്ലരു പ്രവർത്തനാണ്ലേ ഓൽക്കൊരു ജീവം പുതിയൊരു ആഹ് പറയൂ
പ യമ്മള് കൂട്ടാ ഒരു ബസിനസ് തൊടങ്ങാനെര ഞമ്മക്ക് കൂടുതല് ആൾക്കാർക്ക് ജോലി ഓപ്പർച്യൂണിറ്റി കൊടുക്കാന് സാധിക്കും ഏഹ് കൂടുതലായിട്ട് ജോലി സംബന്ധമായിട്ടൊരു ഉ ചെലപ്പൊ ബുദ്ധിമുട്ടിലൊക്കെ നടക്ക്ണായിരിക്കു ഞമ്മക്ക് ജോലി സംബന്ധ ആ കാര്യങ്ങളക്കെ ചെയും പക്ഷേ ഈ പർണമാരി ജോലിക്ക് വര്ണ ആൾക്കാര് കൂടുതലായിട്ട് നമ്മളെ വിശ്വസിക്കാനും പറ്റും കാരണം അവരീ പർണ മാരി എന്തേലും ആ അവരുടെ അറിമ് അറിയിവില്ലായ്മ കൊണ്ടാണ് എന്തേലൊക്കെ ചെലപ്പോ ഫോൾട്ടേള് വരാൻ ചാൻസ് ണ്ട് ബാക്കി പർ അ മാരി ഞമ്മക്കെല്ലാരിം ശ്രദ്ധിക്കാനും ള്ളൊരു ടൈമിണ്ടപ്പ പിന്നെ എന്താത് കൂടുതല് ത ആൾക്കാരും ഇയി അന്യ തൊഴി പ് എ ഉം ആ ആൾക്കാരെന്നേണ് കൂടുതലെൻ്റെ കൂടെ വര്ണത് ഉം എ കേരള ത്തിലൊക്കെയ് ഏ കൂടുതലായ്ട്ട് ഇപ്പോ ഈ ഭായിമാരാണ് കൂടുതലും ണ്ടാവ്‌ണ എർ എല്ലാ ഏതൊരു മേഖലി അപ്പെ അതെ ആ
മലബാർ ഗോൾടൊക്കെ പ്പൊ പ്പ സംഭവൊരു ബിസിനസ്സാണെയ് പക്ഷെ ഒരു ഒരുപാട് ചാരിറ്റികള് ചെയ്യ്ന്ന്ൺ ല്ലെ ഈ എ ഒരുപാട് ആ ഗവൺമെന്റ് നോക്കാത്ത ഒരുപാട് ഓർഗനൈസേഷൻണ്ട് അപ്പൊ അവർക്കൊക്കെ ഫണ്ട് യെന്ന മലബാറ് അതുപോൽത്തെ പല സ്ഥാപനങ്ങളു ഉണ്ട് ട്ടോ അയില് ഒന്ന് മാത്രാണ് മലബാറ് എന്ന് മാത്രം
ആ എത്രയോ പെ പേര്ണ്ട് അതേ മ്പ പേര്ണ്ട് ഏ കോട്ടയകത്തൊക്കെ തേപോൽ എന്നൊരു അച്ചായൻസ് അച്ചായൻ ന്നർഞ്ഞൊരാളൊക്കണ്ട് പുള്ളിക്കാര്നൊക്കെ ഒരുപാട് പേരെ സഹായിക്കും കാര്യങ്ങളൊക്കണ്ടാ ഒരുപാട് പേര്ണ്ട് നമ്മക്ക് പേര്ട്ത്ത് പറയാന്ന്ണ്ടെയ് കൂടുതൽ ആൾക്കാര്ണ്ട് ഏ ഞമ്മളിത് ചെൽപ്പോ ചെലോർടെ വീ ചെലൊ ഈ കണ്ടൻസിനായിട്ട് ചെൽപ്പോ കൊറെ ആൾക്കാര് ണ്ട് ആയത് വീഡിയോക്ക് റീച്ച്ട്ടാനൊക്കെ പുൾ ഒ അവര്ടെ സാഹചര്യൊക്കട്ത്ത് റീല് ട്ണ കാര്യങ്ങളൊക്കെ എ ഈ സാഹചര്യം മൊതല്‌ട്ക്ക ന്നൊക്കെ പറയിലെ അ അങ്ങൻത്തെ കൊർച്ച് ആൾക്കാര്ണ്ട് വീടിയോക്ക് റീച്ച്ട്ട അപ്പൊ അതിന് അവർക്ക് വേറെ ഒരു കൗണ്ട് ലഭിക്ക ഇവര് ചെയ്യ്ണെയ്‌ന് ചെൽപ്പോ എൽപ്പൊ അവർക്കെൽപ്പൊ ഒരു അ ഒരു കോടി രൺ എ കോടി കിട്ടണ്ടാവും അപ്പ പയ്നിവര് എന്തിയ്യും ഒരു അഞ്ച് ലക്ഷൊ പത്ത് ലക്ഷൊർപ്യ ചെലവാക്ക്യാലും അവർക്ക് നഷ്ടോല്ല അവരുടെ ഈ കണ്ണീരും കാര്യങ്ങളും ഒയ് വ വെറ്തേ സോഷ്യൽ മീഡിയലെ കാര്യങ്ങള് ടാണ് അപ്പൊ ഇത്രീം പേര് കാണാൻ നമ്മളിത് കണ്ടു പോവും ചെയ്യും അവരുടെ ഒരു ചെൽപൊ ഞമ്മളെ ഈ പൈസീം കൊടുത്തു പോവും അപ്പൊ അവർക്ക് ഈ പർണ മാരി ചെൽപ്പോ എല്ലാരു ഈ പർണ മാരി പ്പ ചാര്റ്റീലൊക്കെ ഈ പർണ മാരി പ്പൊ കൂടുതല് തട്ടിപ്പും കാര്യങ്ങളൊക്കെ വരാറ്ണ്ട്
ഉം
അത് എല എ ഈ പർണ മാരി നമ്മള ഈ നാട്ടുകൂടിയൊക്കെ വര്ണോര് ചാര്റ്റി പിരിവൊക്കെ ന്നർണ് ട്ട് മറ്റെ ഏ കിഡ്നിക്ക് അങ്ങനെന്നൊക്കെ പ്പ ഓരോന്ന് വര്ണ കൊറേ ആൾക്കാര്ണ്ടല്ലൊ പ്പ ഈ പർണ മാരി തട്ടിപ്പിലും കാര്യങ്ങളൊ പ്പൊ കൂടുതല് സ സാഹചര്യ ങ്ങള്ണ്ടാവല്ണ്ട്
ഉം ഉം അതായതേയ് ഞമ്മളിപ്പോ ഇഞ്ഞിപ്പോ ബിസിനസില് പരാജയപ്പെട്ടൂന്ന് വിചാരിച്ചോ അത് ഞമ്മളെ പലരിം ഒരിത്തലു ആവാട്ടൊ അതായത് ചെൽപ്പോ നമ്മുടെ ഡെസിഷൻ എട്ത്തത് ശരിയായിക്കോള്ളന്നില്ല അല്ലെങ്കി ഞമ്മക്ക് നല്ല സാമ്പത്തിക പ്രശ്നങ്ങള് അങ്ങനെ പല രീതീല് പരജ പരാജയപ്പെട്ടേക്കാം ഒരുപാട് രീതീല്ള്ള നഷ്ടങ്ങളും സംഭവിച്ചേക്കാലേ
ആ അതുപോൽ തന്നെ മ്മ ഞമ്മള് ഇതുപോലെ തന്നെ പണ്ട് കൊർച്ച് മുമ്പ് ഞമ്മളൊരു ഏ മാനുഫാക്ചറിങ്ങിന്റെ ഒരു പരിപാടി തൊടന്നീന്നു അതായത് ക്ലാസ് ഈ പേപ്പർ ഗ്ലാസ് ഇല്ലെ അതും അതുപോൽ തന്നെ ടിഷ് ഷു പേപ്പറും അത് ഈ പരണ മാരി നമ്മക്ക് ടിഷ്യു പേപ് കൊണ്ടൊരു അല്ല ടിഷ്യൂ നമ്മക്ക് പേപ്പർ ഗ്ലാസിന് ഒരു പഞ്ചായത്ത്ന്ന് ത്പോൽ തന്നെ നമുക്കൊരു പരാതി വന്നിര്ന്നു പ്ലാസ്റ്റിക്കിന്റെ ചെറിയൊരു കോട്ടിങ്ങ്ണ്ട് അപ്പൊ ഞമ്മക്ക് അപ്പപ് പ ഏ തടി കാൻ പറ്റ്ലാ ന്ന് പർണ് ട്ട് നമ്മക്കാ ആ മെഷീണ്ട് ആ മെഷീന്ന് നമ്മക്ക് അത്യാവശ്യൊരു വെല വര്ണ് ണ്ട് ഏ അത് ആ ആ അത് അത്യാവശ്യം ഒരു ലക്ഷങ്ങള്ണ്ട് വര്ണ് ആ ഈ മെഷീനൊക്കെ അപ്പൊ അത് ഈ പറഞ്ഞ മാതിരി അത്പ്പംനമ്മക്ക് നഷ്ടത്തിലായി കൊണ്ട്ക്കും ഏ ഈ പഞ്ചായത്ത്ന്നീ പറഞ്ഞ മാതിരി നമ്മ്ക്ക് നമ്മളീ ഈ ഒരുപാട് ഉം ഓ കാര്യങ്ങളൊക്കെ ഒരുപാട് ചെലപ്പോ നമ്മക്ക് കാശ് പൈസ ഇണ്ടായിക്കോളണംന്നില്ല എന്നാലും നമ്മളത് അങ്ങനെ ഒരു പാ ഫാഷനായി കൊണ്ട് നമ്മള് ഇങ്ങനെ എടുത്ത് പോണ കൊറെ കാര്യങ്ങളൊക്കെ ഇണ്ട് ഏ ഇയ്യ്പറഞ്ഞമ്മാതിരി ഡിഷുന്റെ ഇപ്പൊ വല്ല്യയ കൊഴപ്പല്ലാതെ നമ്മൾ ഇപ്പങ്ങനെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടന്ന് പോക്ണ്ട് ഏ
ഉം എന്തായാലും നമ്മുക്ക് കുറച്ച് ഒരു നഷ്ടങ്ങള് സംഭവിച്ചുന്ന് വിചാരിച്ചിട്ട് നമ്മടെ ജീവിത അവസാനി ക്കൊന്നും പോണില്ലല്ലോ നമ്മളീ പരാജയത്തിന്റെ കാരണങ്ങള് എന്താന്ന്ള്ളത് ഓൽ
അതെ പക്ഷേ ഈ പറഞ്ഞ മാതിരി ഈ വിജയം മാത്രം നോക്കി നടക്കണ കുറച്ചു പേരുണ്ടാവും പക്ഷേ അത് പറഞ്ഞമാരി പരാജയംങ്ങനെ വങ്ങ്യോണ്ട് ആ മറ്റേ അവര് ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ആയാ ആത്മഹത്യയ്യലും കുറെ നമുക്ക് കുറേ ഒരുപാട് ന്യൂസൊക്കെ നമ്മള് കാണണ്ട് ജോലി സംബന്ധമായിട്ട് ഒരുപാട് ആത്മഹത്യ ചെയ്യും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെപ്പം ഈ പി എസ് സി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരുപാടായിട്ടിപ്പം നിന്ന്ക്ക തോന്നും ഏ അത് അങ്ങനെയൊക്കെ എത്രയോ പേര് ഇങ്ങനുണ്ട് പി എസ് സി ടെസ്റ്റ് കാണ എഴുതിട്ട് കിട്ടാത്തവര് അതുപോലെ തെന്നെ നീറ്റ് എക്സാമ്ണ്ട് ഇപ്പം ഈ ഇപ്പീ അടുത്ത് തന്ന നീറ്റ് എ എക്സാമിന്റെ പരീക്ഷയൊക്കെ കഴഞ്ഞു അതിനൊക്കെ ഒരുപാട് പേര്ക്ക് എക്സാം എഴുതാനും പോലും കഴിയാത്ത കൊറേ പേര്ണ്ട്
ഹും അതെയതെ ഇന്നിപ്പോ പല യുവാക്കളും ഒരു സ്വന്തായിട്ട് ബിസ് ബിസ്നസ് തുടങ്ങാനാണ് ആഗ്രഹം അത് സംഭവ നല്ല കാര്യാണ് പക്ഷെ ന്നാ ബിസ്നസ്സ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ എന്ത് വിപണിയെ കുറിച്ചിട്ട് പഠി ക്കണം അല്ലെങ്കിൽ ആവശ്യമായ കഴിവുകൾ നേടണം സാമ്പത്തികായിട്ട് കൊറാ ച്ച് പ്ലാനൊളൊക്കെ ഉണ്ടാകണം അല്ലെ ബിസിനസിൽന്നുള്ളത് ക്ഷമ എന്നുള്ള ഒരു കാര്യം വളരെ പ്രാധാന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു സ്ഥാപനം ഒറ്റ രാത്രി കൊണ്ട് തന്നെ അത് വിജയിക്കണംന്നൊന്നുല്ല ല്ലെ അത് കൊറ്ച്ച് ടൈമ് ഇട് നല്ലൊരു ഗുണനിലവാരം നിലനിർത്തുമ്പോഴാണ്
യുവാക്കക്ക് എന്താണ് വേണ്ടതാ അറിയോ പെട്ടെന്നൊരു വിജയം കണ്ടെത്ത മാത്രാണ് അത് ചിലപ്പോ അതേ ആ അതേമാരി ചിലപ്പോ അ് ദ വീഴ്ചയും ഉണ്ടാവാം ഏ പെട്ടെന്നൊരു വിജയം കണ്ടെത്ത അതുപോൽ തന്നെ അവരെ വീഴ്ച ണ്ടാവാള്ള ചാൻസ് കൂടുതലാണ് നമ്മളീ ഹാർഡ് വർക്ക് ക്ക് ചെയ്താ മാത്രേമ്മക്കയ്നൊരു ഫലണ്ടാവൊള്ളു അയ് എത്ര പേര് ഞാ പർഞ്ഞരാ ഈ ഈ ഇതുപോലെ തന്നെ മൈജിയുടെ ഓണറൊക്കെ അതുപോലെ തന്നെ പണ്ട് ചെറിയൊരു കട തുടങ്ങിരുന്ന ആളാണ് ഇപ്പൊ എത്രയോ ഷോപ്പ് ഷോറൂമാള് പുള്ളിക്കാരൻ തുടങ്ങിയിട്ടില്ലെ അതെ അയ്ന്റെ പിന്നിലൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ഉം കാര്യങ്ങളൊക്കെത്രയോ പേര്ക്ക് ജോലി കൊടുക്കുണൂ കാര്യങ്ങ ഒര് ഷോറൂമി തന്നെ ഏകദേശൊരു പത്തിരുപത് പേരോ അല്ലെ അമ്പത് പേരോളടുത്ത് ജോലിക്കാര്ണ്ടയ്ല് അപ്പ ഞമ്മക്ക് അവട ചെല്ലുമ്പൊ ഞമ്മക്ക് കാണാൻ കഴിയും. ഏ അപ്പ അഒക്കെ ഈ പർഞ്ഞ മാരി പ്പ കൊറേ പേർക്ക് ഓപ്പർച്യുണിറ്റി കിട്ട്ണ കാര്യങ്ങളൊക്കേണങ്കീ പർഞ്ഞ മാരി ബിസിനസ്സും കാര്യങ്ങളു ഒരാള് ബിസിനസ്സ് തൊടങ്ങാ
ഇപ്പോ പരാജയ ണ്ടായ പല സംരംഭകരും എന്തണ് പിൻ ന്നീട് വലിയെ വിജയങ്ങൾ നേടീട്ട് എന്ന് ണ്ട് ന്നുള്ളാണ് കൊറേ ഞാന് പ്പം വായിച്ചെടുത്തോളട്ടോ അതായത് അവരുടെ ഓരോ വിജയത്തിന് കാരണം അവര് പരാജയത്തെ ഏ ഉം പേടിച്ചി
താ ഞാൻ നാർത പർഞ്ഞേ ഹാർഡ് വർക്ക് ല്ലാന്നുണ്ടെങ്കി ഒരു വിജയം ഞമ്മക്ക് കണ്ടെത്താൻ കഴിയില്ല. ഏഹ് ഹാർഡ്വർ ക്കെത്രത്തോളം നമ്മള് ചെയ്യ്ണോ ഞമ്മളീ മടി പിടിച്ചിരിക്കണതാണ് ഏറ്റവും കൂടുതൽ വല്യൊരു പ്രശ്നം ഏ നാളെയാ നാളെയാവാം നാളെയാവാം ന്ന്ല്ലൊരു ഒരു തുണ്ടല്ലോ അതാണ് റ്റവും കൂടുതൽ പ്രശ്നം വര് യുവാക്കക്കൊക്കെ ത് പർഞ്ഞ മാതിരി പ്പ ഈ ചലോ യുവാക്കർഞ്ഞ നമുക്ക് എന്തേലും ഒരു പണിയയ്ക്കോട്ടെന്ന്ല്ലെൽക്ക്‌ പോണ കൊറേ ക്കാരുണ്ട് പ പഠിച്ചിട്ട് പോണം ന്ന്ല്ലൊരു ചിന്താഗതി കൂടുതലാൾക്കാർക്കില്ല. ഇപ്പത്തെ ജനറേഷനെ എന്തേലൊരു പണി ഇരിക്ക പ ട്ടെന്ന് ബിസിനസ്സ് തുടങ്ങ പഠിക്കണോ കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്നോര് ബിസിനസ്സ് തുടങ്ങ അങ്ങനെ പോവാ ചതിനെ പറ്റി ഇബല് ഒന്നും കൂടുതലാട്ട് സെർച്ച് ചെയ്യേ കാര്യങ്ങളൊന്നു ഉണ്ടാവൂല്ല ഏഹ് ഇപ്പൊ കൂടുതലാട്ട് നമ്മക്ക് കാണാൻ കഴിയണത് ഈ ചായക്കട കാര്യങ്ങളക്കെയാണ് ഏഹ് കൂടുതലാട്ട് ആഹ് ട്രെൻഡയി കൊണ്ടിക്കണഒരു പരിപാടിയാണ് അതുപോൽതന്നെ ഡ്രസിന്റെ ഷോപ്പ് കൂടുതലാട്ട് യമ്മക്ക് കാണൻ കഴിയും അഹ് ലേഡീസിന്റെ അതുപോൽ തന്നെ ജെന്റ്സിന്റെ ഒക്കെ
ആഹ് പണ്ടൊക്കെ ഈ ഡ്രസ്സിന്റെ ഷോപ്പോള് പറയുമ്പ്ളേ അതായതിരണ്ടും മിക്സ് ആയിട്ടായിന്നു പക്ഷെ അതിന് ഇന്നത്തെ കാലത്ത് തീരെ കച്ചവടം ലഭിക്കാത ആവണില്ലല്ല പുരുഷന്മാരാണെങ്കി പുരുഷന്മാരെ ആഹ്
കൊറെ കാണാൻ കഴിയുണ്ട് നമ്മുക്ക് കൂടുതലായി അഹ് ജെൻസ് ഓൺലിയന്നക്ക പറഞ്ഞട്ട് അല്ലെങ്കിൽ ലേഡീസ് അഹ് ലേഡീസ് മാ ത്രയിട്ട് അല്ലെവുമൺസ്ന്ന്ക്കെ പറങാണ്ട്പാത്രേ ഓരോ ഔട്ട്ലെറ്റ്ത് തൊടങ്ങണെമക്ക് കാണാ അറ്റേത് യമ്മൾഓരോ ഓരോ വീ ല്ലേ ഷോപ്പിലൊക്കെ ചെന്നഴിഞ്ഞാ ജെന്സിന്റെ മോള് താഴെ ലേഡീസിന്റെറെന്നൊക്കെ പറഞ്ഞ മറ്റ ചോപിൽ തന്നെ നമുക്ക് ചെന്നാല് നമ്മള സമയം ലാഭമാണ് ഏ മറ്റേത് നമ്മൾ വേറെ വേറെ കടയിൽ കൂടി കയറിച്ച ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഒരുപാട് ഷോപ്പ്ൾകൊണ്ട് ഒരു കോമ്പറ്റീവ് മാരിയാണ ഇപ്പ നടന്ന കൊടുക്കുന്നത് നമ്മള് ചെലപ്പോ പെന്റ് ചിലപ്പോ ഷർ നമ്മള് വേറെ എവിടുന്നെങ്കിലും പോയി എടുക്ക അവിടെ കളക്ഷൻസ് പോറെന്നൊക്കെ പറഞ്ഞട്ടണ്ട് നമ്മള അപ്പുറത്തെ കടയിലൊക്കെയിട്ട് ചിലപ്പോ നമ്മള് പോയി എടുക്ക അവർക്കും ഈ പറഞ്ഞമാരി അവര് ഓരോ കോമ്പറ്റീഷനായിട്ട് നടക്കണ് ഓരോ ദിവസഎത്ര കച്ചവടം കാര്യങ്ങളൊക്കെ പോരത്തിരിണാല് ഈ കച്ചവടം കൂടിയാലും കുറഞ്ഞാലും ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും വേറെ വരാനുണ്ട്
ഉം എന്തായാലും ഈ ബിസിനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിലാണെങ്കിലും സീരായിട്ട് സത്യസന്ധത അല്ലെങ്കിൽ പുതിയ അത് പഠിക്കാനുള്ള ഓരോ മനോഭാവങ്ങൾ ഉള്ളവർക്ക് മാത്രമേ വിജയിക്കാൻ എപ്പോഴ ഒരു അവസരം ഉള്ളൂ ലെ
അതെ അതെ ശെരിയാണ് ശരി എന്തായാലും നമ്മുക്ക് ആ ആയിക്കോട്ടെ നമുക്ക് ഇതിനെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കണം എ അ
ഓക്കെ ഓക്കേ ഓക്കേ ശരി ട്ടാ താങ്ക്സ്